ആ എന്താ വർത്താനം
എന്താ വർത്താനം ഇങ്ങനെ പോണു എന്താ സുഖല്ലേ
പിന്നെ സുഖം മാത്രേള്ളൂ ഈടെ സുഖ സുഖല്ലേന്ന് മാത്രമാണ് എല്ലാരും ചോയിക്ക്ണത്
ആ ആ അതാണൊരു സംഭവം എന്താ വച്ചാലേ നമ്മളിപ്പോ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടല്ലോ ഹലോന്ന്ന്റെ ഒരു പ്രയോഗം
അതേപോലെ ഇപ്പം കൊർച് സുഖല്ലേ
ആ ഹൗ ആറി യൂ ന്നൊക്കെ നമ്മളെങ്ങനെ ചോയിക്കൂലേ കാരണം എന്താ വെച്ചാ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് അതൊരു നമ്മളിപ്പോ ഹൌ അർ യൂ ന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻാണോന്നുള്ള ഒരു ചർച്ച ഉണ്ട് പലരും തെറ്റി തെരിച്ച് വെച്ച്ക്ക്ണേ അതൊരു കോസ് ന്നാ സംഭവം എന്താച്ചാൽ അതൊരു അഭിവാദ്യം ചെയ്യാനുള്ള ഒരു മാധ്യമം മാത്രണ്
അതെ
ഉം അതേപോലെ മലയാളികൾക്ക് ആ ഹലോ സുഖല്ലേ ന്ന്ല്ലേ ഒരു രൂപത്തിലേ
ന്നട്ട് എന്താ പരുപാടി
എന്താ പരിപാടി നമ്മളിങ്ങനെ കോളേജിലേക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്ക
എന്താണ് പഠിക്കണത്?
നമ്മള് പഠിക്കണതൊക്കെ ഒരു ഡിഗ്രിക്കും കാര്യങ്ങളൊക്കെയാണ് പ്പ നമ്മൾ ഒരു കോളേജില് നിന്ന് പഠിക്കാ ഞായറാഴ്ചയാണ് പക്ഷെ നമ്മളെ കോളേജ് ഇന്ന് തുറക്കും നാളെ തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുണണ്ടന്നെ നമ്മക്ക് ഇന്ന് പോണ്ടേരും
ഉം ആഹ് ഹോസ്റ്റെൽക്ക?
ആഹ ഹോസ്റ്റലിക്കാ
എവിടെ പഠിക്ക്ണത്?
അതൊക്കൊരു കോളേജില നങ്ങള് ഇങ്ങള് പിന്നെ ഉം ആഹ പിന്നെ ങ്ങള് ഏ എന്താ ന്നിട്ട് മഴക്കാലൊക്കായിട്ട് എന്താ പരിപാടി?
മയക്കാലായിട്ടെന്താ ഓരോ നമ്മള് നമ്മള് കായിക പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് കിടക്കുകയാണ് ഫാമുണ്ട് ഫാമിലൊക്കെ പോയി വന്നു
ആഹ ഫാമ്‌ന്ന് പറഞ്ഞാല് എന്ത് ഫാ മാണ്?
പോൾട്രി
ആഹ് പോൾട്രിയോ അത്എന്ത സംഭവം?
കോഴി ഫാമ്
ആഹ് കോഴി ഫാമ് ല്ലേ കോഴി ഫാമ് എത്ര കോഴേള്ണ്ട്?
മൂവായിരം
മൂവായിരം കോയേള്ണ്ടോ വളരെ വലിപ്പ മൂവായിരം കോഴികളപ്പ ഇങ്ങളെ ആശ്രയിച്ചിട്ടന്നെ കയ്യ്ണ്ല്ലേ?
അതെ
ഉം
അങ്ങനെങ്കിലും ആശ്രയിച്ചു കഴിയട്ടെ
ആഹ് ശരിയാണ് ഇത്ര മുയ് മിണ്ട പ്രാണികള് ഇത്ര ആൾക്കെ ഏ ഇത്രയും വലിയ ഒരു ജനസംഖ്യയിള്ളെ ജനസംഖ്യയല്ലല്ലേ ഹ്കോഴി സംഖ്യല്ല ആ ഏ കോഴി സംഖ്യ ഇങ്ങളെ ആശ്രയിച്ച് കയ്യാന്നുള്ളത്
രണ്ടീസം കൂടി കഴിഞ്ഞാൽ ഓലൊക്കെ പോവും
അതെന്താ കാശാപ്പിയ്യോ?
തട്ടി കൂട്ടി പ്ളേറ്റ് കേറ്റണം
ആഹ് അപ്പൊങ്ങക്ക് മൂവായിരം കോയ്യിളൊക്കെ ഉണ്ടാവുമ്പോ സുഖാണല്ലേല്ലെകാരണം എന്താച്ചാല് ഏ ഓരോന്ന് ഓരോ സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോ ഇങ്ങനെ ഓരോന്ന് ഇട്ത്ത്ങ്ങനെ ഓരോന്നർത്ത് തിന്നല്ലേ?
ഉം അങ്ങള്ന്നാൻ പാടില്ല
ആഹ് ആഹ് അങ്ങനെ നമ്മള് പറിണേട്ടുക്കുണു ആഹ് ആഹ്
പിടിച്ചു പോണ സമയത്ത് ഓല് നമുക്ക്ള്ളത് അവിടെ തരും നമ്മളയ്ന്ന് ഇട്ക്കണ്ട ഇത് കയ്ഞ്ഞാൽ കട്ടെട്ക്കാവുലേ
ആഹ് അപ്പങ്ങള് ഉടമസ്ഥേരി ഇല്ലതല്ലേ അതോ
ഉടമസ്‌ഥേലുള്ളതാണ് അങ്ങനെയല്ല ഈ പോൾട്രി ഫാമില് വെള്ളക്കോഴികള്ല്ലേ നമ്മള് കടയില് വാങ്ങുന്നേ
ആഹ് ആഹ്
ആഹ് ഇതിനെ നമ്മൾ വളർത്ത ചെയ്യ. വിരിഞ്ഞറങ്ങുന്ന കുട്ടിയെ നമുക്ക് കൊണ്ടന്ന് തരും അതിന്റെ ഭക്ഷണും കൊണ്ടന്ന് തരും ഇന്നട്ട് നമ്മള് നോക്കി വളർത്തി വലുതാക്കി അവർക്ക് കൊടുക്ക.
ആഹ് അങ്ങനെണ് പരിവാടി അപ്പൊ നമ്മള് നേരെ ഒരു കോയിനെ വാങ്ങാ ആ രൂപത്തിലല്ലേ
ഉം ഉംഅങ്ങനെ വാങ്ങിയാ നമ്മക്ക് പയ്സ താങ്ങൂല.
ആഹ് ശെരിയാല്ലേ മൂവായിരം കുട്ടിയാള് ആഹ് പത്ത്നാപത്തഞ്ച് റുപ്‌യാവുംല്ലേ
ഉം അച്ഛ പല സമയത്തും പല വെലയ്ക്കാരം
ആഹ് ആഹ് ആഹ്
കോഴിമുട്ട കിട്ടാൻല്ലാതെ ആവ്ന്ന സമയത്ത് എന്തെയ്യും ഡിമാൻഡ് കൂടും അപ്പൊ അർവത്തഞ്ചും എഴു വത്തഞ്ചും ഒക്കെ വെരും.
ഈ കോയിനെ നോക്കി വളർത്തണെങ്കിൽ നൂറ്റിപ്പത്ത്ർപ്യ ചെലവ്ണ്ട്. അതൊന്നും നമ്മക്ക് അറിയണ്ട അതൊക്കെ ഓലറിയും നമ്മളിതിന്റെ ഗ്രോത്ത് മാത്രം നോക്കിയാ മതി നമ്മളെ സ്വന്തം ഫാമില് നമ്മളിതിനെവളർത്തി കൊടുക്ക.
ആഹ് ആഹ് ആഹ് അങ്ങൻത്തെപ്
പത്തും അയ്മ്പതൊക്കെ ചെലപ്പം ചത്ത് പോവും.
ആഹ് അപ്പൊ ഈ ചത്തുപോണേന്റെ പൈസൊക്കെ അപ്പൊ ങ്ങക്ക് ലാഭത്തിൽ കൊറീല്ലേ.
കൊറയും അതോണ്ടാണ് നമ്മൾ വിർത്തിക്ക് നോക്കണം. നമ്മള് നമ്മളെ വീട്ടിൽള്ളൊരു ചെറിയ കൈകുഞ്ഞിനെ എങ്ങനെ നോക്കുന്നത് അതേപോലെ നോക്കണം.
ആ അത് ശെരിയാ അത് നല്ല പണിയ്ള്ളപ്പല്ലെ അപ്പൊന്താച്ചാല് അഹ് ഇപ്പൊ ഈ മൂവായിരം ണ്ട് ന്നൊക്കെ പർഞ്ഞാൽ പയ്ൻ ഒരു നമ്മാക്ക് ഒര് പ് ചെലേ രോഗോ അനന്തെങ്കിലും നന്നോ അങ്ങനെ ന്തേലും ഉണ്ടെങ്കിൽ അപ്പൊ അയിനൻസരിച്ള്ള പ ജനങ്ങളും ആ അപ്പൊ അയിന്റെ ചെലവൊക്കെ ഈ ആൾക്കാര് തരോ?
ആ തരും
ആ അപ്പൊ ഇതിൽ ചത്ത് ത്താ മാത്രം പിന്നെ നമ്മള് അയിന്റെ പൈസ കൊറച്ചിട്ട് ഓൽ ഇതാക്കൂല്ലേ
ചത്താവു അയിൻ ല്ലെ നമ്മക്ക് പൈസ കിട്ടൂല നമ്മക്ക് നഷ് നമ്മക്ക് അയിന്റെ പൈസ ചെയ്ത് തരൂല്ല അയിനെ നോക്കി നോക്കാനത് ല്ലല്ലോ
ആ അങ്ങനെയങ്കി ഇപ്പൊ മൊതലവോ അപ്പൊമ്മളള് ഇപ്പോ ങ്ങൾ ഇതിന്റെ മുന്നെ ഇതി കൃഷി ചെയ്തിനോ?
ഞാൻ രണ്ട് മൂന്ന് കൊല്ലായി
ഈ രംഗത്തിലെ
ങേ
അഹ്പ്പോ ങ്ങൾത് കോയിനൊക്കെ നോക്കി നടത്തുമ്പോ ഇപ്പോ അയിന്റെ ആ അപ്പം അ അയിന്റെ മറ്റേത് രൂപത്തിലും കിട്ടൂലെക്കാരം കാരണംന്താച്ചാ ഇതിന്റെ കോഴിക്കാട്ടം കാര്യങ്ങളും അങ്ങനെം വിക്കല്ലേ
അഹ് കിട്ടും പിന്നെന്താച്ചാ ഒരു കോഴിക്കാണെ നമ്മക്ക് പൈസ കിട്ടാണെ പൈസ
ആ ആ ആ കോയിനോ ഓരോന്നും നോക്കും ല്ലേ ഇത്ര കിലോന് ഇത്ര കിലോന്
കിലോ ഉണ്ട് അതെ ഒരു കിലോന് ആറ് രൂപയാണ് നമ്മക്ക്കിട്ട
ആ ആ അഹ് പിന്നെ എല്ലാ സാനവും അങ്ങനെ വരനത് തൂക്കിയിട്ടാണല്ലോ കൊടുക്ക കാരണന്താച്ചാല് ഞാൻ തിന് മുന്നേ നമ്മൾ നമ്മൾ ഞ്ഞ തണ്ണിമത്തൻണ്ടല്ലോ
ആഹാ
ആ അതിങ്ങനെ മ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാ അങ്ങനെറിഞ്ഞ് റിഞ് ന്ന് ഒര്നാലഞ്ചാള് നിന്ന്ട്ട് എറിഞ്ഞ്ട്ട് മറ്റേക്കാടേക്ക് എറക്കി കൊടുക്ന്ന ഒരു ജോലിയാ
ഉം ങ്ങെനെ വരിക്ക്ന്നാണ്ട്
ആ ആ ആ അപ്പൊ അയില് നാലഞ്ചെണ്ണൊക്കെ മ്മളെ കയ്യിന്ന് പോവും ചെലപ്പോ ഒരു ലോടൊക്കെ അറക്ക്മ്പോ
അറക്കുമ്പോ ഫതെ അതെ അതെ അതെ പാലക്കാട് ജില്ലയിലേക്കെ ഇതേ പോലെ എറക്കുന്നുണ്ട് മറ്റേ വല്ല പൊഴ ഭാത്തൊക്കെ ഞൻ കണ്ട്ക്ക്ണ് നോമ്പിന്റെ സമയാവ് മ്പോ പാടം കംപ്ലീറ്റ്
തയിരിക്കും
ആഹ് ആ
തണ്ണി മത്തനായിരുന്നു
ആഹ് തണ്ണിമത്തനേ കറക്കും കാരണം എന്താച്ചാല് ഏ്ഹ് അപ്പൊ ഞാൻ പറഞ്ഞ് വരുന്നതല്ല നമ്മള് ന്നെ ഞാൻ വിചാരിച്ചിന്നത് ഇങ്ങനെ ലോട് പോയിട്ട് രുന്ന നമ്മള്ങ്ങനെ നമ്മളിങ്ങനെ ഞമ്മൾ ഞാൻ സ് ഹ് സ്വതവേ മ്മള് വണ്ടീല് പോവലില്ല ഈ വര്ന്ന വണ്ടിങ്ങനെ ഞങ്ങളെ എറക്കി തൂക്കി വെക്കലോള്ളൂ ആ അഹ് തൂക്കി വിക്കൂല അറക്കിട്ട് ഇങ്ങനെ നമ്മള് പൊട്ടാത്ത ഒരു ഭാഗത്തേക്ക്ങ്ങനെ കൂട്ടിയിട്ലാ പിന്നെ അഹ് ആൾക്കാര് അയിന്റെ ആൾക്കാര് ഹോൾസെയിലിന്റെ ആൾക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ വന്നിട്ട്ങ്ങനെ ടെണ്ണുകണക്കിന് കൊണ്ടോവാണ് ചെയ്യ അപ്പെന്താച്ചാ ഞാ വിചരിച്ചു ഇത് ഞമ്മളിങ്ങനെ തൂക്കൊന്നില്ലന്ന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിന്നു അപ്പങ്ങള് പോയിട്ടന്ന് പറഞ്ഞാരി ങ്ങനെതൂക്കാണ് അപ്പൊ ഇതെന്താ വച്ചാ ഞ ഒരീസം ന്ന് വണ്ടി പോയി ആഹ ആഹ് അപ്പത് സമയങ്ങനെ ആഹ് ആഹ് അപ്പത്ഈ തൂക്കിണ എങ്ങനെച്ചിട്ട ഞമ്മള് ആദ്യം ഇപലട്ത് ഞാൻ പിന്നെ മനസ്സിലാക്കിട്ടോ കാരണം എന്താച്ചാല് ഞാൻ പിന്നെ വണ്ടിപോയത് എന്താച്ചാ വണ്ടി പോയപ്പോ മനസ്സിലായി. കാരണന്താച്ചാ നമ്മ ഇവല് ഒക്കെപാട കൊണ്ടേയിട്ടേ. വണ്ടിടെ ഒരു തൂക്കം ഇബലെ കയ്യിലുണ്ടാവും, ഇത്ര കിലോ ഇത്ര കിൻ ഏ കിന്റല് വണ്ടിന്നുള്ള രൂപത്തില് ഒര് ഇത്ര ടെൻ വണ്ടിടുത്ത് തൂ ഭാരണ്ടാവും പിന്നെ ഓല് ഹാ, ഇന്ന്ട്ട് ഓല് ഈ വണ്ടില്തൊക്കെപ്പാടെ പിന്നെ ഇതൊക്കെപ്പാടെ കയറ്റിട്ടും എന്തെയ്യും ഇപര് നേരെ ഒരു ഇത്ണ്ട് പാലാ, ബ്രിഡ്ജ് അറിം. ബ്രിഡ്ജിമ്മ കൊണ്ടോയി നിർത്തിട്ട് മൊണക്കത്തില് തൂക്കിട്ടാണ് പിന്നെ തൂക്കും പിന്നെ എന്ത്യ്യും അപ്പത്തെ തൂക്കും അതേപോലെ വണ്ടിടെ തൂക്കും കൊറച്ചിട്ടാണ് എന്ത്യയില്
അതെ, അങ്ങന തന്നെണ് മരം റബ്ബറിന്റെ മരങ്ങളൊക്കെ വേബ്രിഡ്ജിലാണ് ഇത് തൂക്കുന്നത്.
ആഹ് ആഹ് ആ. നമ്മൾ ത്‌തറിയില്ലല്ല. നമ്മള്തു വരെ ഞാനാലാ അത് സാരല്ല്യ, ഞമ്മള് തീരെ ഞമ്മളെ ശ്രദ്ധയിപ്പെട്ടിട്ടന്നല്ല.
ഉം, ഇങ്ങള് മലപ്പുറാണല്ലേ
ആഹ്, അവ്ടെ ഇന്നേ മറ്റേ തൊക്കെയാണ് അപ്പൊ ഇന്നിട്ട്പ്പോ എന്താ പരിവാടി ഇന്നിട്ട്? ഇത് കോയിനെ ഇതൊക്കെപാടെ കൊണ്ടോയി ഇങ്ങനെ വിക്കല്ലേ ആ ഓലക്ക് കൊടുക്കനല്ലേ
ആഹ്, ഓല് പുടിച്ചൊണ്ടോയിക്കോളും.
ആഹ് ആഹ്
ഓല് വന്നിട്ട് എപ്പളാചാ പുടിച്ചോണ്ടോയിക്കോളും.
ആ ആഹ് അത് ഇന്നിട്ട് ഞമ്മള് നാളെന്ന ഉ അയിന്റെ ആൾക്കാരന്നെ വന്നിട്ടാണ് കൊണ്ടോവല് ഞമ്മള് അവിടെ - ആക്കി കൊടുക്കണം
ആഹ്, ഓല് വന്നോല് പുടിച്ചു പോവും. ഓലെത്തണ്ണം പുടിച്ചു പോയിന്ന്ല്ലയിന്റെ ഒരു കണക്ക് ഓല് ഞമ്മക്ക് തരും.
ഉം
അങ്ങനെ
ആഹ്
പുടിച്ച് പോയി കയിഞ്ഞാൽ പൈസ തരും ആ പൈസമ്മള് ചെലവാക്കും. എള്പ്പണ്ടല്ലോ
ഞമ്മള ഈ ഇത്ണ്ടല്ലോ ഞമ്മളെ ഈ അയ് അരി ഏഹ്, ഈ സാനങ്ങള് ഇതിന്റെ തീറ്റക്കൊക്കെ നല്ല വെല ഉണ്ടാവല്ലോ. അപ്പൊ ആ ഞമ്മളിപ്പോ ഉം ഞാന്
കൂടിക്ക
ആഹ്, അപ്പൊ എന്താച്ചാല് നമ്മള് കാ ഒരു കാ മുപ്പത് കാടൊക്കെ നമ്മൾ വീടിന്റെ മേലെ വളർത്തിരുന്നു നമ്മള്. മേലെ ഒരു ടെറസെരുന്നു, അപ്പൊ ടെറസ്മ്മെ വളർത്തീനി. ഈ മു ഒരു മുപ്പത് കാടേള്. അപ്പ എന്താ വച്ച അയിന്റെ വെല പറഞ്ഞാല് ഭയങ്കര
അയിന് എത്ര തിന്നാൻ കൊടുത്താലും കാണൂല. ഭയങ്കര റിസ്കാണ്. തീറ്റക്കും നല്ല വെലേണ്, കോഴിമുട്ട അയിന്റെ മുട്ടക്കും നല്ല വെലേണ്.
ആഹ്, അപ്പ എന്താ വെച്ചാ നമ്മക്ക് എന്താ വച്ചാ, തീറ്റ കൊടുത്തിട്ട് ഇത് മൊത്തം ഉണ്ടാകും മാണ്ടേ
അസുഖങ്ങൾ വരും കാടക്ക്
ആ ആഹ അത് എന്താ വച്ചാല് നമ്മക്കത് താങ്ങാനും വെയ്ക്കൂല, അപ്പൊ നമ്മള് പിന്നത്‌ ഒഴിവാക്കി നിർത്താ. അത് എന്താ വെച്ചാ തീറ്റ മുതല ആ വിട്ടാട്ടോ. തീറ്റടെ പേസിം അതേപലെന്നെ മുട്ട കി ട്ടണതുംപാടെ തൂക്കിട്ട് നടക്കണം, നടക്കാനും നടക്ക്ണില്ല അപ്പൊ പിന്നെ അനേരെ വ കടെ കൊണ്ടോയ് കൊടുത്ത്
അതെ
ഉം ഉം
ഞാൻ മുയലിനെ വള്ർത്തിന്ന് തിന്റെ മുമ്പ്
ഉം എന്തായാലും നമുക്ക്നു
സൂപ്പർ ടേസ്റ്റ ആഹ് സമയയ്ക്ക്ണ് എന്നാ വിളിക്ക
പിന്നെ വിളിക്ക